ന്നു വന്ന്
എന്തൊക്കെണ്ട് വിശേഷം?
സുഖം കെടന്നോ?
കെടന്നിട്ടൊന്നില്ല കെടക്ക കുട്ടിക്ക് കഞ്ഞി എടുത്തു മറ്റിൽ ക്കൊക്കെ ചോറ് കൊടു ത്തു അങ്ങനെ ഒരോ ജോലിയെരി
ആഹ്
ഉം പിന്നെ നിങ്ങള് ഭക്ഷണം കഴിച്ചോ?
ഏകദേശോ കഴിച്ചു കഴിച്ചു
ഏഹ് കുട്ടികള് ഉറങ്ങിയോ
കഴിച്ചു ഒറങ്ങീട്ടില്ല അവിടന്നാ ടി വി കാണുന്നു.
ആഹ് ടി വി കണോ ങ്ങള് സീരിയലോ ക്കെണോ?
ഉറങ്ങിട്ടില്ല ഞാൻ സീരിയല് കാണാറുണ്ട് രണ്ടെണ്ണം
രണ്ടെണ്ണം ലെ പി ഏഹ് കാണൂലല്ലെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം മഴ ഇണ്ടോ
നല്ല മഴല്ലായിരുന്നു പ്പൊ കൊറ നേരം മെന്ന തോർന്നു മഴയോട് മഴ എല്ലായിടത്തും ഉണ്ടല്ലെ ഈ മഴ
ആഹ് അപ്പൊ ഇന്നും ഇവിടൊക്കെ മയന്നെനി.
ആഹ്
ഇപ്പൊന്ന് തോർന്നേനെ
ആഹ് ചോറൊക്കെ പിന്നെ ചോറണ്ടാക്കിയാ പൊറോട്ട അല്ലെങ്കി
ആഹ് ആഹ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഒപ്പിച്ച്
ഒപ്പിച്ചെന്ന്
ഉം ഉം ഉ അല്ലപ്പൊ ഇങ്ങെ ആഹ് ഇപ്പ എല്ലാരും തീറ്റീ കൂടിയൊക്കെ കഴിഞ്ഞ് കടക്കുന്നവർക്ക് അങ്ങനെ കിടന്നാ മതി
ആഹ് അതെ
ഉം അല്ലാതെ ഇപ്പ എപോളും വെച്ചിണ്ടാക്കാന്ന നമുക്കൊരു പണിയല്ലേ
ആഹാ
ഭക്ഷണം ഉണ്ടാകുകയാരാ
അതിനേക്കാളുപരി പണി പാത്രം കഴുകുന്നാ
ആഹ് പാത്രം ഞാൻ ലോഡ് കഴുകാൻ ഉണ്ട് എല്ലാത്തിനും കഞ്ഞി കൊടു ചോറ് കൊടുത്തു അങ്ങനൊക്കെ ഓരോ ബിസിനസ്സ് ഇങ്ങനെ ചെയ്തു അതൊക്കെ കഴിഞ്ഞു ഇനി അവിടെ ഭക്ഷണം കഴിച്ചാ പാത്രം ഒന്നും കഴിക്കിട്ടില്ല
അതൊക്കെ ഇനി എപ്പഴാ എഴുതുക
അത് ഇനിയിപ്പോ ഞമ്മൾ ഇത് കഴിഞ്ഞിട്ട് കേൾക്കാം
ആഹ് ആഹ് കഴിഞ്ഞി ഇങ്ങനെ സാവാധാനം കഴുകുല്ലേ എപ്പോഴാ കെടാകാ
ആഹ് കിടകലെ പത്ത് പതിനൊന്ന് ഒക്ക മണിയാവും ആഹ് ഇനി നമ്മളെ പെരേലെ ആഹ് പിള്ളേരിപ്പ ഉറങ്ങനെ ആൾക്കോകെ ഉറങ്ങാം വയറ് നിറച്ച് കൊടുത്തില്ലേ ഉറങ്ങനെ ഒറങ്ങ നമ്മള് എടുക്കണ പണി നമ്മളെ തന്നെ എടുക്കണ്ടേ അവ ഓല് എടുക്കൂലല്ലോ ആഹ് പിന്നെങ്ങളെ ആഹ് ഉമ്മ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങൾ അങ്ങനെ പോണേ
ഉം പിന്നെ എന്താ സ്കൂൾ സ്കൂൾ അടച്ച സമയത്തൊക്കെ എന്തേലും യാത്ര പോയിരുന്നോ ടൂർ
ഇല്ലെ സ്കൂൾ അടിച്ച സമയത്ത് ഒരു ഒരു ദിവസം പോയിന് വയനാട് വരെ ഒരു യാത്ര പോയിന് ഉം ഞങ്ങള് രാവിലെ പോയി വൈകുനേരം പിറ്റേന്ന് വൈകു രാവിലെ വന്നു
ആഹ് വീട്ടിലൊക്കെ താമസിക്കാൻ പോവാറില്ലേ
ആഹ് താമസിക്കാൻ അങ്ങനെ പോവേല ഉമ്മയൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെങ്ങനൊന്നും പോവാറില്ല
ആഹ്
പിന്നെ നാത്തൂമാരെ ഉമ്മ മരിച്ചു പോയിനി പിന്നെ നാത്തുൻമാര് ബാപ്പയില്ല ബാപ്പ ഞങ്ങൾ ചെറിയ കുട്ടിയോളാരിന്നപ്പോ തന്നെ മരിച്ചു പോയി അപ്പ നാത്തൂമാരല്ലാ പിന്നെ ഓല എടേക്ക് നമ്മളീമക്കൾ ഓല മക്കളൊക്കെ ആടാവുമ്പളെ
ഉം
റ്റുന്തിയാ നീങ്ങൂലാ ആ അത്യാവശ്യത്തിന് ഒന്ന് പോയിപോരും അത്രയ്ക്കുതന്നെയൊള്ളു പിന്നെ ഓല് നമ്മളെല്ലാം ഓൽക്കും എന്തെങ്കിലും പ്രാപ്തിവേണം ഓൽക്കതില്ല ഞമ്മക്കും ഇല്ല.
അതെ
ആ ഹാ അവരൊക്കെ അന്നന്നു നയിച്ചാ തിന്നനോലല്ലേള്ളൂ ഇന്ന് പോയില്ലെങ്കി നാളെ കയ്യൂലാന്ന അവസ്ഥയിലാ
അതെ
ഓൻ കൂലി പണിയെട്ക്കല്ലേ അയിൻ്റെടെയിപ്പം നമ്മള് ചെലവും കാര്യങ്ങളും ഗ്യാസ് കറന്റുബില്ല് അങ്ങനെയോരോ ക്കെ അയില് വേറെ വെരൂല്ലേ ഇസ്കൂൾ ബസ്സിന്റെയിസ
ആഹ്, അതെ അതെ അതെ
അങ്ങനത്തെയൊക്കെ ഓരോന്നിങ്ങനെ പിന്നെ ഓർക്കും ഞമ്മള മാതിരിക്ക്ള്ള ബുദ്ധിമുട്ടും തെരക്കൊക്കെയുണ്ടാവല്ലോ പ്പയ്ന് അങ്ങനെ പോന്നില്ല പിന്നെമ്മള് നാല് കുട്ട്യാളൊക്കായിറ്റണ്ട് ചെല്ലുമ്പള് ഒരു കെതിയേടെക്കാരം ആ ഞമ്മളിപ്പോ നമ്മള് നാലെണ്ണത്തിനെ പോറ്റിന്നരങ്ങം അമ്മക്കല്ലെ അറിയൊള്ളു. അപ്പൊ പിന്നെ അങ്ങനെ സയലായി വീട്ട്ക്ക് പോവലില്ല എപ്പഴെങ്കിലും ഒക്കെ ഒന്ന് ഇങ്ങനെ പോയി പോരും ഉം
അതെന്നെ നമ്മള് അത്രക്കെ നടക്കൊള്ളൂ
ആ അത്രേക്കെന്നെ നടക്കൊള്ളൂ ഞമ്മളെ വീട്ടിക്ക്പ്പൊരാള് ഒരാ ഉച്ചക്കുവന്നുനിക്കാൻ നമ്മക്കറിയില്ലയെന്തോരു ബുദ്ധിമുട്ടാന്ന്
ആ
മ്മള്ണ്ടാക്ക്‌ണ ഫുഡും കാര്യങ്ങളൊന്നുല്ലല്ലോ നല്ലോ വാണ്ടേ കൊട്ക്കണെങ്കിലും അപ്പ ഞമ്മക്ക്‌ള്ള ബുദ്ധിമുട്ട്പ്പ ഞമ്മക്കല്ലെറിയ
പിന്നെല്ല
ഉം
അതെന്നെ അങ്ങനെ
അ ആഹ അല്ല വരണം ഓല്ക്ക് ഷന്തോഷണ് വരുന്നതൊക്കെ പറഞ്ഞിട്ട് അമ്മക്ക്‌ ഒരു എടങ്ങേറാണ് ഇനി പോലെ കെതിട്ക്കാനാവൂലന്നൊരു ആ ആ അമ്മളങ്ങനെ ചിന്തിക്കും നമ്മളിനി ഇപ്പോ നമ്മളല്ലാരും കൂടി ചെന്നാ എടങ്ങേറാവും ഓല്ക്ക്‌ നമ്മള് വരാ പറഞ്ഞ നല്ല ഷന്തോഷാ ഞമ്മള്ങ്ങനെ ആ ഞമ്മള് ചിന്തിക്കാണ് ഞമ്മൾ വെന്ന കെതേയ്ട് ക്കാരും നമ്മള് നാല്കുട്ടിളെട്ട് ചെല്ലുമ്പോ എട്ങ്ങേറേക്കാരും ഞമ്മളെ മനസ്സിലൊരു ചിന്ത അങ്ങനെയാണ് ഓല്ക്ക് ഇഞ്ഞി നമ്മളെ വീട്ക്ക്‌ ആരേം വന്നമ്മക്ക് ഒരു ഷന്തോഷാണ് പറഞ്ഞിട്ട് കാര്യല്ല ഓലെ അത് ചിന്തയിലേക്ക്‌ തരോ അങ്ങനെക്കാരും അത് മന്സന്റെ ഒരു ആ
ഉമ്മീം വാപ്പിയൊക്കെ പോയിക്കഴിഞ്ഞ പിന്നെ ന്നമ്മള്
ആഹ നമ്മളൊരു പോ അതൊന്നുല്ല
ഉം
ഉമ്മീം വാപ്പക്കെണ്ടാകുമ്പോ നമ്മള് ചെല്ലുമ്പ വല്യരു സ്വീകരണം കുട്ടികള്ക്കൊരു ഷന്തോഷും അങ്ങനേണോര് അങ്ങനെണല്ലോ
അതെ പിന്നെപ്പോ അവരായി അവരെ ജീ ജീവിതം പാടായി പിന്നെപ്പനമ്മ നമ്മള് പറഞ്ട്ടും കാര്യ ആര്ക്കുപ്പത്തെ കാലം ആരൊക്കെ ആരെ സഹായി
ആ പറ്റത്തില്ല പിന്നോര ക്ക സാധരണകൂലിപണിട്ത് ജീവിക്ക്‌ണ ആൾക്കാരാണ്
ആ
അപ്പങ്ങനെ ബിസിനസ് അങ്ങനത്തെ പണികളൊന്നും ഇല്ലാത്തോണ്ടെ
ആ അതെ
ഉം
മ്മള് ആര്യം ആര്യം പറഞ്ഞട്ട് കാര്യല്ല നമ്മളെ അവസ്
ആഹ ആഹ അറിയ അതൊണ്ടാ ഞാന് പിന്നെ ഇങ്ങനെ ചൗ കുട്ട്യാളിനി വ്യാഴാച വന്നാ പറിം അമ്മക്ക് വീട്ട്ക് പോവാ വീട്ട്ക് പോവാ പറീം ഞാൻ പറിം ഇങ്ങള് അവ്ടെ നിന്നോളി ഒരിസം അവിട അവ്ട്ക്ക് പോണ പൈസണ്ടേൽ ഇവിടുത്തി മാങ്ങാറിം
ശരിയാണത്
നമ്മക്കെന്തെങ്കി പൊറത്തന്ന് വാങ്ങി കഴിച്ചൂടെ ആ പൈസായിണ്ടെങ്കില് ഞാൻ പറയല് അങ്ങനെ ആ പ്പയ്നങ്ങക്ക് ബസ്സ്ല്ലല്ലോ അപ്പൊ ഓട്ടർഷവിളിച്ച് പോണം ആ അതാണ് അത് ഞങ്ങളെ അവിടെണ് ആ ഭാഗത്ത്ക്കാണത് ആഹ് അപ്പൊ പിന്നെ ഓട്ടോറെക്ഷേല് തന്നെ പോകാനേ പറ്റുള്ളൂ ബസ് ഇല്ലാ ആബാഗത്തേക്കൊന്നും ബസ് ഇതുവരെ എത്തിട്ടില്ല ഉള്ള് ഏരിയയിലായിട്ടേ പത്തെണ്ണം നൂറുപ്യ ഉം ആഹ് മൂന്നൂറുപ്യാ ഓട്ടറഷക്ക് അങ്ങട്ടും മാണം അതേമാരിക്ക് ഇങ്ങോട്ടും പോറന്റെ
ആഹ് അത് ശരിയാ ആ അറുനൂറുണ്ടേ നല്ല രീതിക്ക് ഭക്ഷണം വാങ്ങി കഴിക്
ഭക്ഷണം കഴിച്ചുടെ അയിന്റെടക്ക് എത്താപ്പ അവടെ പോയിന്നിട്ട് പറയും ഞമ്മള് ഇന് ചെലുംമ്പോ മഹ്‌രിബ് ൻ്റെ നേരത്തേക്കാരം അപ്പം സാധാരണ ചോറും കറിണ്ടാവും അയ്നിപ്പ നമ്മള് വെറുതെ അവിടെ പോയിക്കണ്ടല്ലോ
ആഹ്
ആ പൈസേണ്ടെങ്കി നമ്മക്ക് ഇവിടെ ഒത്തിരി മാങ്ങേകൊണ്ടെന്ന് തിന്നാ പറയാ
അത് ശെരിയാ
ആഹ് പിന്നെ ഞൻ എപ്പോളെങ്കിലും ക്ക് ഒന്ന് എല്ലോട്ത്തും പോയേണ്ട് ഇങ്ങനെ ആങ്ങളമാരെ വീട്ടിലൊക്കെങ്ങനെ പോയി അങ്ങനെ പോലും ആഹ് ഞാനിവിട അപ്പൊ ഏതെങ്കും കുട്ടികളുണ്ടെങ്കി ഓരും കജ് പുടിച്ചു പോകും ചെറിയൻ ആഹ് ചെറിയനെ ഏതായാലും കൊണ്ടോവും പിന്നെ ഇവടെ അരി വെപ്പ് പ്പ ണ്ടെങ്കി ഓരെ കയ്യ് പിടിച്ച് പോവാ അല്ലെങ്കി ഞാൻ പിന്നെ പോയി പോരും
പോരോ
ഇൻക്ക് ഏഹ് എവിടെ നിക്കാന് താൽപര്യ ഇൻക്ക് ഇബടെ നിക്കണം അന്തിയായാല് കടക്കാൻ നമ്മെള വീട്ടിലും എത്തണം അവിടെ ഇവിടെ നിന്ന ഒറക്ക് വരൂല്ല
ആഹ് അത് ശീലായി
ആഹ് ശീലായി ഇനി അവിടെ നിന്നാല് ഇവിടെ വന്നാ നമ്മുക്ക് ഒർക്കോട് ക്ഷീണെക്കാരം ഒറങ്ങാത്ത ഒർക്ക് ഇവിടുന്നിട്ട് ഒറങ്ങണ്ടി വരും
ഉം
ഉം
അതന്നെ ശരിയാണ്ടത്
ആഹ് ആഹ് ഓക്കെ അങ്ങനെ ശീലിപ്പായൊണ്ട് പിന്നെ അങ്ങനെ അങ്ങടായി ഇങ് ഇങ്ങക്ക് എങ്ങനെ തേങ്ങയൊക്കെ ഉള്ളോലാ തേങ്ങയൊക്കെ ഉണ്ടോ
ആഹ് തേങ്ങ ഒന്നുല്ല നമ്മളൊര് അഞ്ച് സെന്റില് വീട്
ഉം
കൂടുതൽ സ്ഥലംന്നുല്ല ഒട്ടാ വട്ടം സ്ഥലെ ഒള്ളൂ
ആഹ്
ഒന്നില്ല ക്കെ നമ്മുക്ക് ഒക്കെ നമ്മുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കണം
വാങ്ങിക്കണല്ലേ ഞങ്ങക്ക് പിന്നെ തെങ്ങൊക്കെണ്ട് ആറേഴ് തെങ്ങൊക്കെണ്ട് ആണ്ടെ അവന്ന് പൈസ തേങ്ങേന്നും മാങ്ങേല്ല തേങ്ങക്ക ഞമ്മളിവിടെ ആട്ടി വെളിച്ചെണ്ണാക്കും
അങ്ങനെ അരക്കാൻ അങ്ങനെ ഉപയോഗിക്കേല
ഇല്ലാ
ഏഹ് തേങ്ങ അരക്കാൻ ഉപയോഗിക്കേല വല്ലോം ഉപയോഗിക്കേല എപ്പഴെങ്കിലും ഒക്കെ ഒന്നും ഇല്ലാത്തനേരത്തക്കൊന്ന് ചട്ട്നി കറി ഉണ്ടാക്കാനോ ചമ്മന്തിയരിക്ക അങ്ങനെ എന്ത് ചെയ്യ്ന്ന്
ഉം
ഉം തോനിം ഏഹ് അങ്ങള് ആട്ടാന ഉപയോഗിക്കല്ല്
അതെ ആട്ടി ആട്ടിയാല് നമുക്ക് നല്ല
ഇദല്ലേ ആഹ് വെളിച്ചെണ്ണ നല്ലോം ഉപയോഗിക്ക
അതെ
അപ്പ പിന്നെ അങ്ങനെക്കെ ഇങ്ങനെ പോക്ണ്ട്
ആഹ് കടെന്നൊക്കെ വാങ്ങിയാല് എന്തോരു പൈസയാ
എന്തൊരു പൈസകൊടുക്കണം കടേന്ന് വാ
ഒരിറ്ററ് ഒരുവിധം ഇതുള്ള ആളുകളൊക്കെ ഇങ്ങനെ തേങ്ങ നമക്ക് അവനാന് ണ്ടെങ്കില് ഒരു നൂറ് തേങ്ങക്ക ആട്ടി കഴിഞ്ഞാല്
ആ ന്നാലും അമ്മക്ക് ഒരു മാസോക്കെ ഒപ്പിച്ചേ. ആഹ അയ്ലേറേം പോവും അമ്മള്പ്പൊ പീടേന്ന് ഒര് കിലോ വെളി ചണ്ണാ ഞമക്ക് നാലിസോ അഞ്ചിസെ ണ്ടാവു. ക മ്മള് ആട്ട്യേത് കൊർച്ചൊക്കെ അമ്മള്ങ്ങെനെ ആട്ട്യതാമ്പോ കൊർച്ചൊരു കര്തലോട് പോവെ.
അതെ.
നല്ല വെളിചെണ്ണ കിട്ടൂലല്ലോ വിചാരിചാണ്ട് പിന്നെ ഓയിലും ഉപയോഗിക്കും അതോണ്ട്.
ആഹ് -
ആ അപ്പൊ പിന്നെ പൊരിക്കാനും കരിക്കാനൊക്കെ ഓയലാക്കി ഇട്ക്കും. വെളിച്ചണ്ണ മ്മക്ക് അധികം കുട്ടിളെ തലെടാനാ മാണ്ട്യതെ കുട്ടിളെ തല എപ്പോളും സ്കൂൾക്ക്‌ പോണ കുട്ട്യാളല്ലേ. പാറി പോയാ ഗെതികേടാ കണ്ടാല്.
ആഹ്
അപ്പേ അപ്പൊ ഞാന് തോനെ ഞാൻ കൂട്ടെളെ തലേല്ടും പിന്നെ അത ഒരു ഓയൽ വെളിചണ്ണ ഇണ്ടാക്കികാണ്ട് ചെമ്പരത്തി അങ്ങനത്തെക്കെ ഇട്ടാണ്ട് ചെമ്പര് ത്തിരെ പൂവും ചെമ്പത്തിന്റെ എലി ഓ നെല്ലിക്കി ഒക്കെ അടട്ട് തെളപ്പിച്യാ.
ആഹ് എണ്ണ കാച്ചും
ആഹ് എണ്ണ കാച്ചും അപ്പോ പിന്നെ അത് കയ്യുമ്പോ പിന്നി ഇണ്ടാക്കാ വിചാരിച്ചാണ്ട് കോർച്ചാട എടുത്തേക്കല. അങ്ങനെക്കാണ് ആഹ.
അത് നല്ലതാ സംഭവം.
ആഹ അല്ലതെ കാട അങ്ങനെ ആയിട്ട് കാര്യല്ലല്ലോ വിചാരിചാണ്ടേ
ആഹ് അത് അത് ശരിയാല്ലേ?
ആ് ഞാൻ പിന്നെ കുട്ടിളെ തലക്കൊര്ത്ണ്ടാവെ
ആ.
അല്ലെങ്കി മുടി പാറി ഇങ്ങനെ പോമ്പോ ഒരു കെതിയെടാ കാണുമ്പോന്നെ.
ആഹ അതെന്നെ അത് ശരിയാ അമ്മക്കൊന്ന് ഒതുക്കി വൃത്തിആക്കി വെച്ചാലെന്നെ ഒതുങ്ങി നിക്കെള്ളൂ.
ആ ഒത്ങ്ങി കിട്ടുള്ളൂ.
ഉം ഉം.
അങ്ങനെ പിന്നെ അങ്ങനണ്ട് ഇതാവും പിന്നെന്താ. ഉം.
പിന്നെ യാത്ര ഒക്കെ പോമ്പോ എല്ലാരും കൂടെ വേണലെ?
ആഹ് അഹ് രസാണ് ന്നാലു പിന്നെ- അൻ ആ ഒറ്റക്ക് പോണെ രസല്ല എല്ലാരുടി ആമ്പോ രസ അയ്ന് പൈസേം നല്ലം മാണട്ടോ. ഹലോ എന്നാ ആയിക്കോട്ടെ വെച്ചാളി. ഹലോ ന്നാ ശരിട്ടോ മ് ആഹ്.